ആ തഎന്തൊക്കെയാ വിശേഷം
എന്താ നല്ല വിശേഷം എവിട മോളേ വീ
ആ ഹ്‌ ഹാ ഞാൻഉവിടൊക്കെ ഇണ്ട് എന്താ അന്റെ ഒരു വിവരുല്ലല്ലോ
ഊം ഞാനിവിടിണ്ട് തെരക്കിലാവു
എ ആ ഇവട തിരക്കായിട്ട്
ങാ ആ ഓരോരോ തെരക്ക് മക്കളൊക്കെ എവിടെ നിക്കണേ
ആ വന്നട്ടില്ലാ സ്കൂളി പോയിട്ട് അഞ്ചുമണിക്കാവു എത്താന്
ഉവ്വോ ആ അപ്പൊ ബസിനല്ലേ വരവ്
അല്ല നടന്നിട്ടാ വരാ അ ആ നടന്നട്ട് ഓളത് വരോള്ളൂ ആ ആ
ആ തൊട്ടടുത്തായോണ്ട് പിന്നെ ഏതായാലും ബസ്സിന് പോവാൻ നിക്കണ്ടല്ലോ
ഇവാള ദൂരല്ലേന്ന്
ആ നാലരയ്ക്ക അവിടെ പോ അവിടെ
ആ നാ നാല് മണി കഴിയും നാലരക്കാവും വിടാന്
ഒന്നും മിണ്ടി
ആ പറഞ്ഞ് ഇവിടെത്തി ആടിപാടി എ പത്തൊമ്പത്തിനഞ്ച് മണിയാവും ഹ് ഹാ ഹാ
എനിക്ക് നേരത്തെ ബസ്സ് വരൂട്ടോ എട്ട് മണിക്ക് വന്നിട്ട് പിന്നെ പോയിട്ട് വൈകുന്നേരം വൈകീട്ട് വരാ ഞാൻ എന്നിട്ട് ഞങ്ങള് പറയും ചെയ്യും നേര അ കൊണ്ടോവേം ചെയ്യും വരേം ചെയ്യും ആ ഒരു ദിവസ ചാടി പോയികൊണ്ട് എന്താണ് മാക്കൾക്ക് ഭയര ദേഷ്യായിരുന്നു എന്നിട്ട് ഞങ്ങള് അവരോട് പറഞ്ഞ് സ്കൂളാരോട് ഇങ്ങന പറ്റില്ല നേരത്തെ കൊണ്ടോയി വിടണെ നേരത്തെ കൊണ്ടൊന്നാക്കണം അല്ല അപ്പോ ഇതാവില്ലല്ലോ അയ്ല് പിന്നെ എ കൊറച്ചൊക്കെ വൈകീ താല തൊടങ്ങി
അതെ ഹ്ഹ് ഇപ്പ എന്തേലും ഒ ഓക്ക് ഇണ്ടാക്കോ
ആ നാല് മണിക്ക് എന്തേലും എണ്ടാക്കണം എന്തേലും എണ്ണ ക്കടി എന്തേലൊക്ക ഉണ്ടാക്കയാണെങ്കി കുഴപ്പുല്ല അപ്പ നല്ല സന്തോഷം ത്തോടെ കഴിക്കും ഇല്ല അ പിന്നെ ചെറിയ ഇതായാലൊടങ്ങും
ഉം അന്ന് കുട്ടികൾക്ക് ചോറൊന്നും ഇഷ്ടല്ലല്ലല്ലേ വല്ല കടിയോ വല്ല കേക്കോ ബേക്കറിയോ എന്തെങ്കിലും മതിയല്ലോ
ആ ഇടക്കെ എന്തേലും വല്ല കേക്ക് വറന്നു വാരും അതാണെങ്കി പിന്നെ കഴിക്കും പിന്നെ ബേക്കറി അല്ലെങ്കി എണ്ണക്കടി അല്ലെങ്കി ഫ്രൂട്സ് പഴങ്ങള് മറ്റേത് വർത്തക്ക ക്കൊണ്ടാവും പക്ഷെ അതൊന്നും അവര് കഴിക്കൂല അവർക്കൊന്നും അത് വാണ്ട ഞാൻ പറയും ഒന്നേകാ പുട് ഭക്ഷണം കഴിക്കാം എന്നിട്ട് പിന്നെ ഇതാണഅതിനൊക്കൂ ല്ലാന്നറിയാ അതൊന്നും അവർക്ക് കഴിക്കൂല എന്തെങ്കിലൊക്ക അ
അവിടെന്നെ ഇണ്ടാവൂലേ സ്കൂളിൽ തന്നെന്നേ മദ്രസന്നല്ലേ
ഇല്ല ഇല്ല ഇത് ചെറുതല്ല ഇത് ആറ മണിക്കുണ്ട് ഇവിടെ ഞങ്ങള് വീടിന്റെ അപ്പുറത്തന്നേണ് മദ്രസ ഇവട നോക്കിയാ കാണും ഇല്ല ആറ് മണിക്ക് ഞാൻ ആറ് മണിക്ക് മദ്രസ ഒര്അഞ്ചേ മുക്കാലിന് എണീപ്പിക്ക എന്നിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് പോകാൻ ടൈമാകും ഒന്ന് ബ ടൈമ് കാണിക്ക എന്നാത്തന്നെ അവൻ വരുമ്പ ആറു മണി
അത്ര നേരത്തെ പോവുമ്പ ഈ നായ്ക്കളെ ശല്യാണ് അടുത്തായോണ്ട് ഇങ്ങക്ക് കൊ കൊഴപ്പുണ്ടാവൂല്ല
അതുകൊണ്ട് കൊഴപ്പുല്ല മറ്റുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാരണം അന്റെ വീട്ട ആങ്ങളട കുട്ടിക്ക് കൊറേ പോവാൻണ്ട് എന്നട്ട് ഓന കൊണ്ടേയാക്കി ഇന്നലെ എന്റെ ആങ്ങളയൊക്കെ കാരണം അത്രേം ദൂരം പോവ ഏ പിന്നെ അതിന്റെ കൂടെ ഈ രാശരി ഇപ്പ സമയം കൊഴപ്പുല്ല ഇപ്പ നേര നേരത്ത് ത്തെ സൂര്യൻ ഉദിക്കൊണ്ട് കൊഴപ്പുല്ല ആ ഇതാവുമ്പ അങ്ങനല്ലേ മറ്റേത് ആവുമ്പോ മ ചെറുട്ടായിരിക്കും അപ്പ പിന്ന നായ്ക്കളും കാണില്ല അവര്ക്കന്നെ പോവാം ഇവടേരിക്കും രണ്ട് മൂന്ന് ആ ഏലാപ്പാന്റെ കുട്ടികളൊക്കെണ്ട് പക്ഷെ അവർക്ക് പേടിയല്ലേ ചെലപ്പോ വണ്ടിയിൽ കൊണ്ടേക്കും അല്ലെങ്കിൽ അവര് ആങ്ങള നടന്ന്
ആ പിന്നെപ്പോ ഓ ഓ കൊറേ കു കുട്ടികള് ഇപ്പൊ ഇപ്രാവശ്യം ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആ ഏഴൊക്കെ കഴിഞ് കു ട്ടീള് പിന്നെ പോവാൻ സമ്മയിക്കൂലേ. പത്ത് വരെ ഒന്നും ഇപ്പൊ രാവിലെ പോണ്ടേ മടിയാണ്.
ഇവിടെ പിന്നെ ആ പ്രശ്നന്നുമില്ലയ് ഞാൻ പറഞ്ഞു പത്ത് വരെ എന്തായാലും പോവും ഇവിടെ നോക്കിയ വിളി
ആ ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തായ കാരണം കൊഴപ്പല്ല രണ്ടടി നടന്നാൽ മതിയല്ലോ.
അ അടുത്താണ് അതുകൊണ്ട് കുഴപ്പല്ല ദൂരെന്നൊക്കെ വരുന്ന ചിലവരൊക്കെ ഓട്ടോറിക്ഷീലാണ് കൊണ്ടന്നാക്കല് അതിനായിട്ട് ഒരു ഓട്ടോറിക്ഷേൽപ്പിച്ചക്ക അപ്പം പേടിയില്ല. അതൊക്കെല്ലേ നടക്കുള്ളൂ. ഒരു രാത്രിക്കൊക്കെ ഉണ്ടായിരുന്നു രാത്രിആകുബോ അതിനേക്കാൾ ബുദ്ധമുറ്റാണ് പറഞ്ഞിട്ട് പിന്നെ രാത്രി ഒഴിവാക്കിയത് പിന്നെ മദ്രസ്ൽ ഉസ്താദുമാരെ കിട്ടണ്ടേ രാത്രി രാത്രി രാവിലെ ആവുമ്പോ ച്ചയി വും അവരുടെ ഇത് മദ്രസ് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാലോ പിന്നെ വൈകുന്നേരത്തിന് വീട്ട്ക്ക് പോയാൽ മതി. ഇത് അങ്ങനെയല്ലല്ലോ. പിന്നിം വൈകുന്നേരത്ത് വരണ്ടേ അപ്പൊ അതുകൊണ്ടക്കെ ഞങ്ങളവിടെ പത്ത് വരെണ്ട്. ങ്ങളെ അവിടെപ്പം എത്ര വരെ പ
പത്ത് വരെണ്ട് പ്ല പ്ലസ് ടു ക്കെണ്ട് പക്ഷെ കുട്ടികൾ ഉണ്ടെങ്കി എടുത്ത കൊടുക്കും പത്ത് വരെ കുട്ടികളോ ഇനിയിപ്പോ രണ്ട് കുട്ടികളാണെങ്കിലും എടുത്ത്ടുക്കും.
ആ പ്ലസ് ടു ലൊക്കെ കുട്ടികളുണ്ടോ.
ഒന്നോ രണ്ടോ കുട്ടികള്ണ്ടാവും ഉണ്ടെങ്കി എടുത്ത് കൊടുക്കും ഇല്ലെങ്കി ല്ല പത്തിലന്നെ കഷ്ടിച്ചേ ഒരു നാല് കുട്ടികളൊക്കെ ഉണ്ടാവുള്ളു. കൂടുതൽ കുട്ടികളൊന്നുംല്ല ഈ ട്യൂഷന് എട്ട് ഒമ്പതും പത്തൊക്കെ ട്യൂഷന് പോണ കാരണെ കുട്ടികൾക്ക് നേരത്തെ പോണ്ടേ. ആ കാരണം ഇ എ കുട്ടികള് കുറവാ.
മദ്രസൽ പോയിട്ട് പകുതിയാവൂല ഒരു മണിക്കൂറാവൂല അപ്പോഴേക്ക് ട്യൂഷൻ നാ പറഞ്ഞിട്ട് വിട്ടുപോരലോടങ്ങും ഞാൻ പറിം ഇത് എത്താ ഒരു മണിക്കൂ റോണ്ട് പഠിക്ക്ണത് അതൊക്കെ ഉണ്ടാവ എല്ലാരും പോവുബോ ഞാൻ പിന്നെ ഞാൻ എന്താ ചെ
ഇതിപ്പോ ഈ ആറരക്ക് പോയ ഏഴ കാലവുബോത്തിന് തിരിച്ച് വന്നേ.
ആ അതന്നേണേ ഒരു മണിക്കൂർ ശെരിക്കും നി ക്കുന്നില്ല ഏഴര വരെ എടുക്കേണ്ടതാ അയില് കുറച്ചുനേരം ഒന്ന് വൈകിപ്പോയ കഴിഞ്ഞു പിന്നെ എന്തിനാ ഈ പോണോയ് ആജർ ഇട്ടുമ്മാ പിന്നെന്താ പ്രശ്നളൊയ്ച്ചും. ആ ആ എന്തെങ്കിലും ഒന്ന് എഴുതിയ പോരെ എന്നൊക്കെ പറഞ്ഞാ അവര് നമ്മള് ഇങ്ങനെ നിർബന്ധിക്കല്ലാറ്റിനും.
പിന്നെ അങ്ങട്ട് കട കഴിഞ്ഞ് പൊയിക്കോട്ടെ വിചാരിച്ചി
ആഹ് ആ അതന്നെ പിന്നെ പ്പത് സ്കൂള് എസ് എൽ സി ആയപ്പം ഇതും ഒപ്പം കൂടെ ആയ ണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടാവുന്ന് വിചാരിച്ച് ആ റ്റു ആ ട്യൂഷനും വരും അപ്പൊ പിന്നെ അതും കൂടെ ആയാ പിന്നെ പറയേണ്ടി വരില്ല കുട്ടികൾക്ക്. ഒരു ഒഴിവു ഇല്ല. അതാണ് ഒരു വർഷം പത്താം ക്ലാസായാല്ല പ്രശ് അതാണ് ഒക്കെ കൂടെ ഒരുമിച്ചായിരിക്കും അതിന് മുന്നേ കഴിയണെങ്കി കൊഴപ്പല്ല്യ അങ്ങനെയൊക്കെരു ഇതായിരുന്നു. അത് അവനെ ഞാൻ വേറെ എവിടെ കൊണ്ടോയി ചേർത്തോണ്ട് പിന്നെ അങ്ങനെ ആകെ ഇതായി. ഒരു വർഷം കൂടെ പെൻഡിങ് ആയി അങ്ങനെ പോയി.
വീട്ടിക്ക് പോയ്ര്ന്നില്ലേ.
ആ വീട്ടിൽ പോക്കെുണ്ട് മറ്റേ പെരുന്നാളിന് പോയി പിന്നെ കഴിഞ്ഞ ആഴ്ച്ച ഒന്ന് പോയിട്ട് വന്ന്.
വിളിക്കുമ്പോ ഇന്റെ അന്വേഷണം പറയോണ്ടു.
പറയാ ഉമ്മയു ഉപ്പയൊക്കെ എവിടെ.
ആ സുഖായിട്ട് ഇരിക്കുന്നു കൊഴപ്പൊന്നുല്ല.
ഭർത്താവ് വിളിക്കലില്ലേ പ്പം
ആ വിളിക്കല്ണ്ട് ഇപ്പോ വിളച്ച് വെച്ചിട്ടൊള്ളൂ ഏ
എത്രമാസായി
രണ്ടു മാസായി പോയിട്ട്
ഇല്ല പോയിട്ട് പണിയൊക്കെല്ലെപ്പോ യുദ്ധത്തിന്റെ പ്രശ്നം
ആ ഇല്ല യുദ്ധത്തിന്റെ പ്രശ്നായിട്ട് വന്നിര്ന്നു എന്നിട്ട് പോവാൻ പറ്റാതായിട്ട് ഇപ്പം പോയിട്ട് വ രണ്ടു മാസായിട്ടൊള്ളൂ
ലെവലായി വന്നതേയിരുന്നു അപ്പത്തേക്ക് പിന്നേും തുടങ്ങി പറയുന്നുണ്ട് എന്തോന്ന അറിയില്ല പക്ഷെ അവിടെേതായാലും നമ്മള ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്ന ണാവേ സാമ്പത്തികമായിട്ട് സാധനങ്ങൾക്ക് എല്ലാറ്റിനും വെല ഗ്യാസ്
ഓ ഒരു വിദോ പ്പം വെല കൂടുതലാണ്
എല്ലാര്തും ഗ്യാസിന്റെ പ്രശ്നാണെങ്കി ഞമ്മള എല്ലാവരിം ബാധിച്ച് ഞങ്ങൾ പ്പം എള്പ്പം ഗ്യാസ് നെറ്ക്കല്ണ്ട് കാരണം അത് എപ്പഴാന്ന് പറയാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ച്ട്ടെ ആ
ഒരുവിധ ആൾക്കാരൊക്കെ വെറക് കത്തിക്കൽ തൊടങ്ങി
ഉം അതുണ്ടായിരുന്ന ഏതായാലും അതൊന്നും പഠിച്ചിട്ടുണ്ട് പഴയ കാലത്തിലേക്കൊന്ന് പോണം ശരിക്ക് എന്താണ് പഴയ ജീവിതംന്ന് ഇപ്പോഴത്തെ ആളുകൾ ല്ല ഇപ്പോൾ ഇവരിങ്ങനെ ഗ്യാസ് കത്തിക്ക നമ്മളൊക്കെ കാലത്ത് കുറച്ചൊക്കെ ഇ വിറകൊക്കെ ഇതാക്കിയിരുന്നു പിന്നെ ഗ്യാസ് വന്നപ്പോ ഇങ്ങനെതായി പക്ഷേ ഇപ്പത്തെ കുട്ടികൾ എങ്ങനെയ വറകണ്ട എന്താണ് ഇതെന്താന്ന്ന്നെ അയില്ല കൊറെ റീൽസ് ചെയ്യാൻ അറി അിറയാന്നല്ലാതെ ഒന്നും അറിയില്ല ആ അപ്പം അവർക്കൊക്കെ നല്ലതാ
ചോറല്ലേ വെച്ചിര്ന്നുള്ളൂ ഇപ്പം ഗ്യാസ് കിട്ടല്
എന്തെങ്കിലുംപ്പതാ പക്ഷെ ഇവിടെ എങ്ങനെയല്ല ഇവിടെ അധികം ഇതന്നെ കാരണം ഇവിടെ ഡബ്ബറും കാര്യങ്ങളൊക്കെണ്ടായോണ്ട് ഫുള്ള് വെറക് ലാണ് തൊടുല് ആ അത് പിന്നെ ഈ റബ്ബർ ഷീറ്റ് പൊകക്കാൻ വേണ്ടിട്ട് ഞങ്ങള് മറ്റ് റ്റേ മരങ്ങള് ഇതാളൊക്കെണ്ട് അപ്പൊ നല്ല വിറകതിനും വേണം ആ അപ്പൊ പിന്നെ എന്തായാലും ഞങ്ങൾ കൊറെ അതിനായിട്ട് പിന്നെ സ്വരൂപിച്ച് വെക്കും കത്തിക്കും ചെയ്യാം ഉപ്പെക്കതാ പറയാ വെറക് കത്തിച്ചിട്ട് താണന്നത് രസാ അതുപോലെ കുക്കറിലൊന്നും ബീഫ് ല്ലേ ഇവിടെ അങ്ങനെ ഇവട്ത്തെ നിയമാണ് ബീഫൊന്നും കുക്കറിൽ വെക്കാൻ പറ്റില്ല അതിന്റെ ടേസ്റ്റ് പോവും അടുപ്പിലെ വെക്ക്ണ്തും അതിൻ്റെ മണം
അങ്ങനെ പണ്ടത്തെ ആൾക്കാർക്ക് അങ്ങന
ഫ്രെഷ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികള് അത് ഉപ്പ ഉണ്ടാക്കൂട്ടോ അതോടെ പിന്നെ പ്രശ്നല്ല ആ ഉപ്പ ഉണ്ടാക്കും അന്നൊക്കന്ന്ള്ളത് വേഗംണ്ടാക്കും പയറ് മത്തൻ കുമ്പളം ആ ചെരങ്ങ ഒക്കെ രാവിലെ ഞങ്ങക്ക് കഴിക്കേണ്ടത് കൊണ്ടുവന്ന് തരും
ആആ ആ
ഒരു ആരോഗ്യം കിട്ടാൻഅവരുടെ ആരോഗ്യ ഇത്രും നല്ലതാണല്ലോ ഉപ്പയുടെ പിന്നെ ഞങ്ങളുടെ ആരോഗ്യത്തിനും ഫുഡ് മറ്റേ ഇതളന്ന സാധനങ്ങൾ വാങ്ങിക്ക ണ്ടല്ലോ അ ആ അാണ് അതുകൊണ്ട് പറ്റിപലെ ഞങ്ങള് ബീഫും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കില്ല അപ്പൊ കൊണ്ടുവന്നിട്ട് അപ്പൊ ഫ്രഷ് ആയിട്ട്
പിന്നെ ബാക്കിയായ എന്ത യ്യും
ബാക്കിയുള്ളത് ഇല്ല ബാക്കല്ല പക്ഷേ അപ്പൊ വിൽക്കുമ്പോണ്ടാന ടേസ്റ്റ് ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വീച്ചിട്ട് നമ്മളൊന്ന് കഴിച്ച നോക്ക്ആ അതുകൊണ്ടാണ് അ അതൊരു ബെരു എന്താ പറയാ ടേസ്റ്റ ഉണ്ടാവില്ല അതേപോെ ഗ്യാസ്ില് കുക്കറിലക്കെച്ചാട്ട തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഫ്രഷ് കൊണ്ടുവന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് കഴിക്കുമ്പോ അതിന് വേറെ ടേസ്റ്റ് ഉണ്ടാവും
അതെ അതെ അതെ അത് ശെരിയാണ്
എന്നിട്ട് ഇങ്ങോട് കുറെ ഫ്രിഡ്ജിൽ വെക്കും രണ്ട് ദസം നാലല് ദിവസ എന്നി്
ആവശ്യത്തിന് ആവശ്യമില്ല അതെല്ലാം കൂടിണ്ട് മേടിക്കന്നിട്ട് ഫ്രിഡ്ജിൽ
ആ എന്തപ്പോ കട പോയ കിട്ടുന്ന സാധനല്ല എപ്പ പക്ഷ നാല അത് കിട്ടും ആ ആ പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരും പിന്നെ പിന്നെ എന്ത ആ ഓരോ ടേസ്റ്റും കിട്ടില്ല എനിക്ക അതിന്റെറെ ഒരു ജീറ്റേസ് ഞാൻ കണ്ടിട്ട് ണ്ട് എന്ന ഞാന ഇ വ നെ നല്ല അ അെ
ആഹ ഞാനും കുക്കർന്താളന്നെ എളുപ്പതല്ലേ വേഗ
എളുപ്പില്ല നമ്മ ടേസ് രുചി നോക്കണം ഒന്നാമത് അുഖും കാര്യ അതുകൊണ്ടന്നെ ഒന്നും ശരിക്കുംന്ന
പിന്നെ വീട്ടില് കൊറെേ ആൾക്കാാര് വേണം എന്നാ പിന്നെ നമ്മുക്ക് ഈ കൊ ആള് കുറവകുമ്പോ നമുക്ക് പെട്ടെന്ന്
ആ്പ്പൊ ഇന്ന ആ കൊറ ആള് കുറവുണ്ടെങ്കി അ ഫുഡിനെ വെക്കൂല അങ്ങനെ
ആ അങ്ങത്തെ അവസ്ഥ തന്നെ വെച്ചാലും രണ്ടു ദിവസം മൂന്നു ദിവസം ഇണ്ടാവും ആ ഉണ്ടാക്കിയത്
ഇവിടെന്തന്നും അങ്ങനെയല്ല ദിവസത്തെ ഡെയിലി വെക്കണം പിറ്റേന്നൊക്കെ ഒന്നും പറ ഇല്ല വൈകുന്നേര നമ്മ റൈ കുക്കറി ഇട്ട് വെക്കും
ആഹ് ആഹ് ആഹ
ആ അതും ഉണ്ടായിരുന്ന ഞാൻ വന്നതിലൊക്കെ വൈകുന്നേരത്ത് ഫുഡ് വേ വേറെ വെക്കണം കറി വെ പിന്നെ ഞാൻ പറെക്കണ്ട് ഇാ ല്ല പറി പിന്നെ ഞാൻ മാറ്റിയതാ എല്ലാം ആഹ ഒക്കെ കൂടെ ശരിയാവില്ലല്ലോ അത് ഇതിന്നാല് പഴ അത് തന്നെ തന്നെ ആരോഗ്യത്തി പ്രശ്നംമല്ല പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമേ ഇല്ല അറുത് വയസ് പഞ്ച് വയസ്സായികും ഉമ്മ കുപ്പ പോൊക്കെ ഒരു അസുഖം ഒരു മരുന്ന് അവര് കഴിക്കുന്നില്ല ആ അതാണ് മെയിൻ അങ്ങനത്തെ കാര്യ നമ്മള് ചെയ്യണതിമ്മ നമ്മള് വാങ്ങിച്ച് കൊണ്ടുവരാ വിഷങ്ങ പച്ചക്കറിക വാങ്ങിച്ചു കൊണ്ടുവരാ ഫ്രഡ്ജിൽ വക്കുക കുക്കറിൽ വെക്കുന്നൊക്കെ നമ്മള് കഴിക്കാ അങ്ങനെയൊക്കെ നോക്കിട്ട് പക്ഷെ പണ്ടത്തെ ആ ഒരു ആരോഗ്യ ഒരു മനുഷ്യനും ഇപ്പൊഴില്ലല്ലോ അ ഇങ്ങനെ വീഴ ആഓരരുത്തര് എന്തുകൊണ്ടാ ആരോ ല്ല ഒന്നുല്ല എന്ന കഴിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കോ അതും ഇല്ല അതാണെ ഒന്നാമതി ഒന്നാമത് നമ്മള് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് നമ്മുടെ ആരോഗ്യംക്കെ ഇങ്ങനെയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യില്ല
അതെന്നെ
മോന് വന്നിട്ടുണ്ട്ട്ടോ ഞാൻ പിന്നെ വിളിക്ക എന്നാ ആ ഓേ
എന്നാ ശരി